ഹലോ
ഹല്ലോ
ലോ അആ ആഹ് കേക്ക്ണ്ടോ
ആടി
അ ആ ആടി എവടെ
ഞാൻതാ കോളേജ്
ഹ് ഞാനും ഞാനും കോളേജില്ണ്ട്
ഏ എടീ നീ ഓഗാടിയില്ലേ
ആടി ഞങ്ങക്ക്ന്ന് ഓഗാടെയാണ് നീ പോണ്ടാ
അതന്നെ ഞ ഞങ്ങടെ ഇവടെ എന്താന്നറിയോ വൈറ്റ് ടീ ഷർ ട്ടും ആ എന്താണ് ത്രീ ലെ ത്രീ ലൈൻ പാന്റ് ഇല്ലേ? ആ ട്രാക്കന്നെ അത് ഇട്ടിട്ട് വന്നാ മതിന്ന് പറഞ്ഞു ഇവരാണെങ്കില്ലേ നേര ത്തെ പറയണ്ടെ അതൊക്കെ കൊണ്ട് വ അന്നന്നെ നാട്ടിക്ക് കൊണ്ട് വരാൻ പറ്റുള്ളൂ ഇവര് പറഞ്ഞില്ല. ഇനി പാന്റും ഇല്ലാ ടീ ഷർ ട്ടുമില്ല്യാ എന്ത് ചെയ്യോന്ന് അറിയില്ല ഇങ്ങനെ ഇരിക്യാണ് നീയോ?
ഞാനും പോയിട്ടില്ല ഞാൻ പോണോ പോണ്ടോന്നോണ്ടിങ്ങനിരിക്കയാരുന്നു ഇവിടെ കൊറേ പിന്നെ പോയില്ലെങ്കിൽ അയാളെ ചീത്ത പറയ്യും ചെയ്യുവേ ഞാനതാ അങ്ങനെ ഇരുന്നത് ഉം അ ആ
നിർബന്ധമാണോ അപ്പം പോണത്?
പോണന്ന് ഇന്നലെ പോണം പറഞ്ഞു വരുമ്പം. ആ ഒരു ടീ ഷർട്ടും പാന്റും വരാൻ ആണ് ഞങ്ങടത്തും പറ ഞ്ഞത്. ഇനിപ്പ എന്ത് പറയുന്നറയില്ല ഞാനും അതങ്ങനെ എന്താ ചെയ്യണെ പറ നിക്കാ.
ഞങ്ങടേം അത് തന്നെടി നല്ല സ്ട്രിക്റ്റ് ആണ് അയാള് നാളെ വന്ന് വെച്ച് ചീത്ത പറയും പിന്നെ അച്ഛൻ ചോയ്ച്ച് ചെലപ്പോ വിടില്ലാ തോന്നണു അതാ പേടി പിന്നെ അടു ത്തായിച്ച പോണ്ടല്ലേ അയിന് ലീവരോന്ന് അറിയില്ലല്ലോ അയിന്റെ ദേശ്യം കാണിച്ചാലോ
ല്ല അതിനെന്തായാലും ലീവ് തരും കാരണം അത് ഗവൺമെന്റ് ഹോളിഡേ ആണ്
സ്പീഡെയ്ത് ആ നാളെക്കൊള്ളൊവല്ലോ നളെല്ലെ മറ്റാന്നാക്കൊള്ളൊല്ലോ
ഇന്ക്കറിയില്ല
ഉം
ഉം
ഉം എന്തായി എന്തെങ്കിലൊക്കെ ചെയ്യാല്ലേ
എന്തെങ്കിലും ചെയ്യാടി അല്ലെങ്കി ഒരു കാര്യം ചെയ്യ് ഒരു ഒമ്പത് മണി ക്ക് ശേഷം വിളിക്കാന്നുണ്ടെങ്കില് മാം ആര്നേയിരിക്കും വിളിക്ക്യാ കൂടുതലും മാമല്ലേ വിളിക്ക്യാ
അതെ
അപ്പ അ ആ ആര്നേയിരിക്കും വിളിക്ക്യാ ആറ് എച്ചിന്റെ പിള്ളേര്നേയിരിക്കോ
അതെ അവരെ തന്നെ ആയിരിക്കും മിക്കവാറും
ആഹ് ആ അപ്പൊ കൊറച്ച് കഴ്ഞ്ഞിട്ട് വിളിച്ച് ട്ട്ണ്ടോന്ന് ചോയിച്ചോക്ക്യാദ്യം അപ്പ അറിയാലോ വിളിച്ച്ട്ട്ണ്ട്ന്ന് പറ്ഞ്ഞഴിഞ്ഞാൽ നിങ്ങളെന്തായാലും വേം റെഡിയായിട്ട് അറങ്ങിക്കോ
അതന്നെ ഇപ്പൊ ഇപ്പൊ ആ എന്താ ജസ്റ്റൊന്ന് തലയൊക്കെ മുടിയൊക്കെ വാരി എന്താണ് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇരിക്കിന്ന്ണ്ട് ഇനി മാമ് വിളി ച്ചാ അങ്ങനെ പോവാ പറഞ്ഞിട്ട് ഏ
ഏഹ്
അടുത്തന്നേല്ലേ
ആ ആന്ന് കൊ മ്മേക്ക് പോയപ്പോരെ ഒന്ന് തായെന്ന് ഓടിച്ചറ ത്തിലല്ലേ
ആ എടീ പക്ഷേയില്ലേ ഞ മാം ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ വേറെ ഡിപ്പാർട്ട്മെന്റില് കു ട്ട്യാള് ബാഗിയൊക്കെ ഇട്ടിട്ട് പോ നോക്കി കണ്ടു
അറിയില്ലാടി നിന്റെ മാം ബേഗിടാൻ സമ്മയിക്കുവോ
ആർക്കറിയാം എന്റെ മാമ് നല്ല സ്‌ട്രിക്കറ്റാണ് അതൊന്നും അയക്കൂല തോന്നുണൂ
ആഹ് ആ ശെ ന്ന പിന്നെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കൂ കൊറെ കഴിയുന്ന സമയത്ത് ആ ചെലപ്പേല് വിളിക്കുവാന്നണ്ടെങ്കില് പിന്നെ അങ്ങനെ വേറെ റെഡിയായിട്ട് പോയാ മതി യൂണിഫോമി ട്ടാന്ന് പറയും മ്മ് അപ്പം അങ്ങനെ പറയപ്പോരെ ഏ എന്താന്ന് ഞാനും എന്താ ചെ ഞാന് എന്താ ചെയ്യേണ്ടന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ് അറിയില്ല നോക്കട്ടെ എന്താ ചെയ്യേണ്ടെന്ന് സമയം ഇപ്പം എട്ടേ അമ്പതായില്ലേ മ്മ് മ്മ് ഞാനതങ്ങനെ ആലോയിക്കാണോണ്ട് എന്താ ചെയ്യ എന്താ ചെയ്യണ്ടേന്ന് അന്നിട്ട് പോണോ വേണ്ടോന്ന് ആലോയിക്കന്നുള്ള ഇതില് നിക്കാണ്
എന്നൊന്നും
ഞങ്ങളോട് പറഞ്ഞീല്ലേ എന്താപ്പോ
ഷർട്ടും പാന്റ് ഇട്ടിട്ട് വരാൻ പറ അവര് ട്രാക്ക് പാൻ്റാണ് പറഞ്ഞത് വൈറ്റ് ടീഷർട്ട് വേണന്ന് പറ പക്ഷത് രണ്ടും നമ്മടെ കൈയിലില്ല
ആ അല്ലേലേ ഇത് നേരത്തെ കൂടി പറഞ്ഞതാണെ കൂടി നമക്ക് വീട്ടിന്ന് നാ വീട്ടിന്ന് വരുമ്പ കൊണ്ടുവര ലാസ്റ്റ് കൊണ്ട് പറഞ്ഞ നമ്മള ഇങ്ങനെ ഒപ്പിക്കാനാ
മ്മ്
നി ഫോട്ടോ അയച്ചു താരോ അ
ഏ
ഫുഡ് കഴിച്ചോന്ന്.
ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലടി കഴിക്കാ ഞങ്ങള് രാവിലെ കഴിച്ചി ട്ടില്ല.
ഏ
ഉം കഴിക്കുന്ന് ഇത്ര ന്നലെ കഴിച്ചു ഇന്ന് ഇനിയിപ്പോ എന്തായാലും കഴിച്ചില്ല സമയം ഇപ്പം എട്ടേ അമ്പതായില്ലേ ഇനിയിപ്പം വിളിക്കാന്നുണ്ടെങ്കിൽ കൊറച്ചു കയിഞ്ഞാ വിളിക്കും രാവിലത്തെ
ഉം
ആ അപ്പൊ പിന്നെ വേണ്ടാ വിചാരിക്കല്ലേ ഇപ്പം ന്നെ ഞങ്ങളൊക്കെ ങ്ങനെ റെഡിയായിട്ട്ങ്ങനെ ഇരി ക്കാണ് വേണോ വേണ്ടയോന്നുള്ളതില് അറീല്ല അവര് വിളികാന്ന്ണ്ടങ്കി കഴിഞ്ഞതവണ ഇതുപോലെ ഞങ്ങള് കെടന്ന് ഉറങ്ങിട്ടോ എന്നിട്ട് ആദ്യ ന്നട്ട് ഇതുപോലെ ഒരു ഒമ്പത് മണി ആകുന്ന സമയത്ത് അവര് വിളി ത്തിട്ടുണ്ടായിരുന്നു അയിന് വിളിച്ച അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു വരാന്ന് പറഞ് ത്തിണ്ടന്ന് പിന്നെ യൂണിഫോമിന് യൂണഫോം വന്നാമതിന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ യൂണിഫോമിട്ടിട്ട് പിന്നെങ്ങനെ കേറി പോയി അപ്പൊ കൊഴപ്പുല്ല പക്ഷെ ഇപ്പൊ യൂണിഫോം ആ അപ്പം അതന്നെ പറഞ്ഞാണ് യൂണഫോമിട്ടിട്ട് പോവാനായിട്ട് പക്ഷെ ഇപ്പം എല്ലാവരുംവൈ ഇന്ന് പ്പ ഇന്ന് എല്ലാവരും വെള്ളയാ ട്ടേക്ക് ന്ന്
അതേലേ ആ ദിവസം വന്നല്ലോ അപ്പം അപ്പൊ അങ്ങനെയി ല്ലേ കൊറെ പേരുണ്ടാവല്ലോ
ഉണ്ടാകുന്നു വിചാരി ക്കുന്നു ഇപ്പൊ ജൂനിയേഴസ് എല്ലാരും പോയിട്ടല്ലാം അപ്പം എല്ലാരെടുത്തും വള്ളിയിട്ട് വരാനാ പറഞേക്കുന്ന പിന്നെ യൂണിഫോം ഇട്ടിട്ട് പോകാൻ ഒരു പേടി എന്ത് യൂണിഫോം ഇട്ട പോയിട്ട് അവിടെ പോയിട്ട എങ്ങാനുംഇത് എന്തിനാ യൂണിഫോം ഇട്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
അതെ
അതെ അതാണ് അപ്പൊ ഞങ്ങ അതുകൊണ്ടാ ഉണ്ടായിരുന്നത്
ഉം
ഉം
അയ്യോ ഓരോരോ ഡേ പറഞ്ഞിട്ട് അവര് ഇങ്ങനെ ഡേ ഉണ്ടെങ്കിൽ നേരത്തെേ പറയണം എന്നലേ നമ്മൾ എവിടെങ്കിലുക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ ഇഞ്ഞ് ഓണത്തിന് പോയിട്ട് ലാസ്റ്റ് ലീവ് കിട്ടാണ്ടിരുന്ന ഓണ പരിപാടിക്കുള്ള ഡ്രസ്സ് ഉണ്ടാവില്ല
ആഹ് ലീവൊക്കെ കിട്ടൂല അഹ് ലീവ് തരാണ്ടിരിക്കുവന്ന ല്ല ലീവ് എന്താലും തരും ലൊ ചെയ്യും
ഉം നോക്കന്തായാലും എന്താവുന്ന്
ഉം
ഇഞ്ഞ ഇന്ന് സാറ്റർഡേ സാറ്റർഡേ ആയത് കൊണ്ട് ണ്ട് ചെലപ്പോ പോയിലെ ചീത്ത പ ലെലും തിങ്ളാഴ്ച വന്നിട്ട് എല്ലാവരേം പറയുക ആണ് പിന്നെ മലയാളീസ് എല്ലെങ്കിലും ഒരു ഇതുണ്ട് മലയാളി സ് എന്തിനും വെര്ന്നീല
അതെല്ലാവിടെ ള്ള സംഭവണ് മലയാളി അതിപ്പോ എല്ലാത്തിന് എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് മലയാളിസ് വേറെ
അതെ അത് കാരണം തീച്ചായാലും ആ
താമസ എല്ലാരും പോുണ്ടോ
ആ ഡീ അത്യാശ്യം പേരൊക്കെ പോന്നൊ ണ്ട് ഞാൻന്നല്ലെ ചോദിച്ചാര്ന്ന് പ്പോ പോണ്ടന്ന് പറഞ്ഞ ഞങ്ങട ഡിപ്പാർട്ട്മെന്റില്
ഉം ഉം
പോവാരിക്കും അവരെ അവരുടെലൊക്കെ എല്ലാ സെറ്റാണ് ഡ്രസ്സ് അവര്തവിടെ കുപ്പിച്ചിട്ടുണ്ട് ഓ ണ്ട
അതെ അതെ അവര്ക്ക് കൊഴപ്പില്ല ഞാൻ ട്രാക്പാന്റ് ഞങ്ങള് റൂമിൽ പോലും ഇടാറില്ലേ മ ച് പലാസാണ് റൂമിൽ ഇടാറ് അഹ്
ആ അവിടെ പോയിട്ട് ഇങ്ങനെ അവര് പറയണ പോലെ കാണി കഴിഞ്ഞ വാശ്യം പോലെ അവടെയാണെങ്ക് ആ ഏ അഴുക്കായിര്ന്ന്
അഹ് യൂണിഫോം പിന്നാണ്ട് തിരി ബിയെങ്കിലുടാ വേ വടിച് കിട്ടും മറ്റേ സാനോക്കെ ആന്നുണ്ടെങ്കി ദ്ധിമുട്ടാണ്
അഹ് ശരിയാ പിന്നെ ബ്ലാ നെറ്റ് വേറ്റ് വരാം പർഞ്ഞി ബ്ലാങ്കറ്റ് പോയി വച്ച് അവിടുത്തെ എങ്ങനെയ
ആഹ് അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട് പിന്നെ ഹ് ആ പിന്നെഹ് തിര്ബിടാണ്ട് യൂസെയ്യാൻ പറ്റില്ല
അതന്നെ
ഉം
അയ്യോ ഇതിന് വല്ല ഉപകാരം ഉണ്ടോ പോയത് കൊണ്ട്
അറിയില്ലടീ ഉപകാരം ഉണ്ടോനൊന്നും അയില്ല
ജസ്റ്റ് കോളേജിന്റെ പേര്ക്ക് മാത്രമാണത് തോന്നണ് കേട്ടോ ന ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്
ആയിരിക്കും പക്ഷെ അതിലെല്ലാം ഞാൻ ഇന്നലെ അതും ഒരു യോഗ അതിന് മുൻപ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ നോ കേറിയപ്പോത്തേക്കും അങ്ങനെ എല്ലാ കോളേജൊന്നും ഇല്ല അത്യാവശ്യം കൊറച്ച് കോളേജുകള് മാത്രേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല കൊറച്ചു കോളേജുകൾ മാത്രേ ഉള്ളൂ ആ അറിയില്ല ഇനി എവിടെയാ യോഗക്ക് പോവണ്ടേ ആ ഒരു ഒരു ഒരു ഗാളാണ് കഴിഞ്ഞ തവണ ഞ ങ്ങടവിടെ വന്നിട്ടുണ്ടായിരുന്നു അവര് സ്റ്റെഫി ക്കാനായിട്ട് അവരാണ് ഈ അവര് സ്ഥി രം യോഗ ചെയ്യുന്ന ആളാണ് തോന്നുന്നു
അതേല്ലേ
അങ്ങനെയായിട്ട് ഉം അതവര് ഏ മ റ്റവരന്ന ഒക്കെ ഫ്രണ്ടില് കേറ്റി ഇരുത്തി ആ മറ്റേ വൈറ്റിട്ടവരനൊക്കെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞങ്ങ പിന്നെ ബാക്കിലായിരുന്നു
ആ കണ്ടായിരുന്നു ഞാൻ വീഡിയോയില് കാണി ക്കണതൊക്കെ
ഉം അതുകൊണ്ട് കൊഴപ്പില്ല ബാക്കിയുള്ളോരൊക്കെ ഫ്രണ്ടിലായിരുന്നു
ആടി ആടി ശരി ഉം